ഹലോ ആഹ് എന്തൊക്കെയാ ആഹ് കേക്കുന്നുണ്ട് ചെറിയൊരു പര പര ഇണ്ട്
ആഹ് ആഹ് ഉമ്മ മയാ ആഹ് ഇന്ന് മയന്റെ മയന്നെ ആണ്
ആഹ് ഇന്നലെ ഇന്നലെ സ്കൂൾ ഇന്നലെ സ്കൂളൊക്കെ ലീവ് ഇണ്ടായിരുന്നോ
സ്കൂള ആഗ ഇന്നലെ ഇന്നലെ ഇവിടെ ഫുള്ള് ലീവേനി
ഉം സ്കൂള് ലീവ് ഇണ്ടാവും മഴ ണ്ടാവുല്ലാന്ന് ആദ്യേ മുൻകൂർ നമുക്ക് അറിയാം. അറിയാവുന്നെ ന്നല്ലേ. അതാണത് ഇവിടേം ഇവിടേം മഴ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പത ഇന്ന് സ്കൂളുണ്ട് അപ്പൊ ഇന്ന് മഴ തുടങ്ങേം ചെയ്തു.
ആഹ് ഇന്ന് ഇന്ന് രാവിലെ അതിപ്പ ഞങ്ങള് പറയേനി. പിന്നെ നമുക്ക് സ്കൂൾനാണ്ട് ഒഴിവ് വരുമ്പം മഴക്ക് വല്ല്യ വിട്ട് വീഴ്ചേഴ്ക്കാരം.
അതെ അതെ തെ
ഓഹ് തൊടങ്ങി കഴിഞ്ഞു. ഇഞ്ഞ് സ്കൂൾ പിള്ളേര്ക്ക്ള്ള ഭക്ഷണൊക്കെ ഇണ്ടാ ക്കണം.
ആഹ് എങ്ങനെ എല്ലാരും ഭക്ഷണം കൊണ്ടോക്കാണ്.
ഓഹ് കൊണ്ടോക്കാണ്. കുട്യാള് പൗതിന്നും വാങ്ങും. പൗതി കൊണ്ടോഉം അങ്ങനെ.
ആഹ് ഇവിടെ ഏഹ് എല്ലാരും സ്കൂള്ന്ന് വാങ്ങലന്നെണ്.
തന്നെ
ആഹ് എപ്പളേങ്കിലൊക്കെ തേപോലെ കടി അപ്പൊക്കെ വാക്കി ണ്ടെങ്കിലൊക്കെ മോള് ചോയിക്കും. അ പ്പൊക്കെ കൊടുത്തയക്കാന്നല്ലാതെ.
ഉം
ആന്ന് സ്കൂൾന്ന് അധികം സ്കൂൾന്നന്നെ കഴിക്കാറ്.
ആഹ് ആഹ്
പിന്നെ ആഹ് ബാഗ്രൗണ്ട് സൗണ്ട് ഒഴിവാക്കാണങ്കി നന്നായിരുന്നു. ആഹ് പാത്രത്തിന്റിം വള്ളത്തിന്റിം ഒരു സൗണ്ട് ഓവറായി. രണ്ട് വരുന്ന്ണ്ട്. എന്താണ് രാവിലെ എന്താണ് കടി.
കടി. ഇന്ന്പെന്താണ് അ
പുട്ടാണ്. എങ്ങനെ വെള്ളപ്പ ദോശ
വെള്ളപ്പ ദോശെ സാദാ ദോശ.
സാധാ ദോശ. ആഹ്
ആഹ് ദോശ അഹ്ചുട്ടു കഴിഞ്ഞു. ഇന്ന് മദ്രസ് ഇല്ലാത്തൊണ്ടേ
ആഹ് ഞാന് യ വിടെ മദ്രസ്ണ്ട്. മൂത്താളും ചെറിയാളും കൂടെ ഇന്റെ വീട്ട്ക്ക് നിക്കാം പോയതാണ് ഇന്നലെ. ഇന്നലെ സ്കൂളിയ്യാന്ന് കണ്ടപ്പൊ ഇന്റെ വീട്ട്ക്ക് നിക്കാം പോയതാ. അപ്പം മോള് പോയില്ല്യ. ഓ ക്ക് ഇന്ന് മദ്റസണ്ട്. ഓളെ ഉസ്താദ് കതീബുസ്താതാണ്.
ആഹ് ഇബടിം അങ്ങൻ തന്നെ. ഇന്റെ മോന്റെ കതീബുസ്താദന്നെ.
ആഹ് കതീബുസ്താദാഉമ്പള് ഉസ്താദിന് വെള്ളിയാഴ്ച ജുമുഅക്ക് എങ്ങനായാലും ഉസ്താദ് വാണല്ലോ. അപ്പൊ ആഹ് ഉസ്താദിന്റെ ഇത് കഴിഞ്ഞിട്ടേഷം ഉസ്താദ് നാട്ട് പോവും. ഇന്നത്തെ ലീവ്. അപ്പൊ മോളെ മദ്രസില് വണ്ടിയായിട്ട് ആക്കി കൊടുത്ത്ക്കാണ്ട് ഇപ്പള് വന്നതാണ്. ഇപ്പ വീട്ടില് അട്ക്കളീക്ക് നോക്കുമ്പോ നല്ല മാറാല കണ്ണ്ട്. ലൈറ്റാണ്ട് ഇട്ടാലേ കാണള്ളൂ. അഹ് ലൈറ്റ് ഇയ്യാത്ത നേരത്തൊന്നും അഹ് കാണൂല. അപോ പൊ പൊ പോവുമ്പ തന്നെ കണ്ടിട്ട്ണ്ട്. അപ്പം മാറാലക്കൊള്ളിയൊക്കാണ്ട് പൊർത്ത്ക്ക്ട്ത്തച്ച്കാണ്ട്. ഓർമ്മാവാം മാണ്ടീട്ട്. അല്ല പൊയാന്ന് പൊയന്നില്ലേ. മാറാല തട്ടാണ്. ഇന്നിട്ട് വാണങ്കി കിച്ചൺ ക അട്ക്കള ക ത്തിക്കണങ്കില് ഇഞ്ഞ് മാറാലൊക്കെ തട്ടീട്ട് വാണം. തട്ടികൊട്ടീട്ട് വാണം. അപ്പൊ അതുംവിചാര്ച്ച്ട്ട് നിന്ന്. അപ്പോം ഇന്നലെപ്പൊ ഒക്കൊന്ന് പൊർത്ത്ണ്ടരു പൂച്ചക്കുട്ടി ചത്ത്ട്ക്ക്ണ് രണ്ട് പൂച്ചക്കുട്ട്യാള് ഇണ്ടായ്ന് ഒരു തള്ളിണ്ടായ്ന്
എഹ് ആഹ് പൂച്ച ഇണ്ടാ വളർത്തല്ണ്ടോ
പൂച്ചനെ വളർത്ത്ണതൊന്നുഅല്ല പക്ഷെ ഒരു കുട്ടി ഇണ്ടായിര്ന്നു ആദ്യം ഇവിടെ ഒരു കുട്ടി ഇണ്ടായിരുന്നു ഒരു തള്ളിം ഒരു കുട്ടിം കുട്ടിം ഇണ്ടായിര്ന്നു അപ്പൊ ആഹ് കുട്ടി ഇതേപോലെ തള്ള ചത്തപ്പള് ചത്ത് ചാവെ നായി പിടിക്കെ എന്തോ ചെയ്തപ്പള് ആഹ് കുട്ടി ഒറ്റക്കായിട്ട് ഇതേപോലെ ഇന്റെ മ് മൂത്തോൻക്ക് പൂച്ചായാ മതി പൂച്ചാന്ന് പറ്ഞ്ഞാ ജീവനാണ് എത്ര പ്രാവ്ശ്യം ഞാൻ പൂച്ചനെ കൊണ്ടരട്ടെ ഇച്ച് ഒട്ന്നേലു ഒരു പൂച്ചനെ മെങ്ങിതരോ പൂച്ചനെ മേങ്ങി തരോ ആഹ് ആഹ് ഒന്ന് വേങ്ങി തെരോ ഒന്ന് വേങ്ങി തെരോ ച്ചിട്ട് ഇതേപോലെ കുറേ പറ്ഞ് പ്പെ ഞമ്മള് സമ്മയക്കാഞ്ഞിട്ട്
ആഹ് ഉം അയിന് അങ്ങനെയല്ലേ ഇറ്റങ്ങള് പാത്തിയാൽ എന്തൊരു മണാണോ
അള്ളോ മൂത്രൊയിച്ചാ ഒഴിച്ചാലും ഓഹ് അപ്പിട്ടാലും ഭയങ്കര സ്മെല്ലാണ് അവരാണെങ്കിലോ ന്നട്ട് അങ്ങനെ എന്ത് ചെയ്തു അറിയോ ഞാന് ഏഹ് അവന് വന്ന് വാങ്ങി കൊട്ത്തീല വന്ന് വാങ്ങി കൊട്ക്കാതിന്നിട്ട് ഇതേപോലെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നൊരു പൂച്ചക്കുട്ടീനെ അവന് എന്ത് കാട്ടി ഞാന് പ്പോ ന്റെ വീട്ട്ത്തെ സമയത്ത് ഏഹ് അങ്ങണ്ട് ഓന് കൊണ്ടോയി അങ്ങണ്ട് പാ ലാ ച്ചാ ച്ചാകിലാക്കി കൊട്ന്ന് ആരും കാണാതെ അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയാ ആഹ് അവ അവര് പൂച്ചകുട്ടി അടങ്ങനെ നട്ക്ക്ണ്കണ്ടപ്പ എന്റെപ്പ ചോയ്ച്ചയ് എല്ലാരും അവര് ഇല്ലപ്പാന്ന വിളിക്ക ആഹ് ന്റെപ്പ ചോയ്ച്ച് ഏതാപ്പടൊരു പൂച്ച കുട്ടി നട്ക്ക്ണ് അപ്പൊ ഓന് അറിയാത്ത മാതിരി അവ്ടെ അവ്ട്ന്ന് യോട്ന്നോ കേറിന്നതാ തോന്ന്ണ്
അപ്പൊ ഇങ്ങൾ കണ്ടില്ലേ ഇങ്ങക്ക് അറീലെ ഇത ട്ത്താണ്
ആഹ് ഞങ്ങൾക്കറിയാ അപ്പൊ ഓന് ഓന്റെ അയ്ഡിയണ്ടാക്കാണ് ആഹ് പോൻന്റെ ഐഡിയ ഇണ്ടാക്ക അതേപോലത്തെ പ പല ഐഡിയാളൊക്കെ ഓൻക്കറിയാ ഇന്റെ ഇപ്പ അതേപോലെ ഗൾഫിന്ന് വന്ന സമയത്ത് ഇപ്പ ഇപ്പൊ കുറച്ചായിട്ട് നാട്ടിലാണ് ഒരു അഞ്ചട്ട് കൊല്ലയി ഇപ്പ നാട്ടിലായിറ്റ് അപ്പൊ അന്നോക്കെ ഈ ഫോറീൻ കാര് കച്ചവടക്കാര്ക്ക്ച്ചിട്ട് ഒരു ആവ്യസ്യക്കാര് വെര്ല്ലോ ഫോറിൻ സാധനം ഉണ്ടോന്ന് ചോയ്ച്ചുക്കാണ്ട് വരുല്ലോ അങ്ങനെ ഒരു ചങ്ങായിയറ്ഞ്ഞാ എല്ല എപ്പഴും വെരു അങ്ങനെ അപ്പൊ ഈ ചങ്ങായി വന്നിട്ട് ഒര് സൊഖം തരാഞ്ഞിട്ട് ഒര്റാശ്യം ഇപ്പ വന്നപ്പോ ഇപ്പ പറഞ്ഞ് ഞാൻ ബടെല്യാന്ന് പറഞ്ഞാളെറ്ഞ് ഏഹ് അപ്പൊ ഞങ്ങെളെന്ത്‌ കാട്ടി ഞങ്ങൾ ഇബടെ ഇല്യാന്നറ്ഞ് അപ്പത്തിന് ഇന്റെ മുത്തോന് എന്താ കാട്ട്ണ്ന്നറിയോ ജനാൽ തൊർന്നട്ക്ക്ണ് ണ്ട് ആഹ് ജനാലിനള്ള കൂടെ നേരെ നോക്കിയാല് റൂമിക്ക് കാണ റൂമിൽ നമ്മൾ ആള് കെട്ക്ക്ണത് കാണ കാക്ക കാക്ക ബടെ വന്നോക്കാണി ആഹ് കെട്ക്ക്ണ് ഇല്ല്യതൊനാണ് ഓൻ ചെറിയെ ആളാണ് ഓന് ആള് ചെറുതാണ് ചെറ്ത്ച്ചാല് അത്ര ആയിട്ട്ണ്ടായിരുന്നില്ല അന്ന് ഇപ്പൊ ഇപ്പൊ ഏഴാം ക്ലാസ്സിലാണ് അന്ന് ഓനെ സ്കൂളൊക്കെ ചെർക്കാത്ത പ്രായത്തിലാണ്
ആഹ് അണ്ട് എത്താ പറ്ഞ് മന്സ്സിലായ്ല
ഈ ആളെ വിളിച്ചെര്ത്തിക്കാണ്ട് പറയാണേയ് ഇന്റെല്ലാപ്പ ആഹ് കെട്ക്ക്ണ്ന്ന് ഞങ്ങളോട് ഇബടെ ഇല്യാന്ന് പറയാൻ പറ്ഞ്ഞതല്ലയിന്ന
ആഹ് ആഹ്
ഞങ്ങളോട് ഇവിടെ ഇല്ല്യാന്ന് പറയാൻ പറഞ്ഞപ്പോ ഓന് എന്ത് കാട്ടി ഓനെ സ്വകാര്യത്തുകൂടെ വിളിച്ചെരുത്തീക്കാണ്ട് ആളെ കാണിച്ചു കൊടുത്ക്ണ് ആഹ് അങ്ങനെക്കതന്നെ അങ്ങനെ പൂ പൂച്ച കുട്ടിനെ പ്പന്നല്ലെ രാത്രി ആ ഞങ്ങള് ആ ആള്ണ്ട് ഓൻ പറഞ്ക്കാണ് ഇപ്പോ ഇന്നലെപ്പോ രാത്രി കെടക്കാൻ തന്നെ ഞങ്ങള് രണ്ടര മണി മൂന്ന് മണി മൂന്നര മണി അയിക്ണ് അപ്പൊ തന്നെ ഇണ്ട് പു ഞങ്ങൾ ഇബട്ത്തെ വല്ലിമ്മാക്ക് സുഖല്ലാതായി വല്ലിമ്മ വല്ലിമ്മാക്ക് പെട്ടെന്ന് ഒരു ശ്വാസം അത്യാവശം വയസ്സ്ണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സ്ണ്ട് അപ്പൊ ഒരുമക്ക്െ രണ്ട ദിവസം കഴക്കണ ഒരു എന്താ പറയാ തടി ഒരു ക്ഷീണം തോന്ന്ണ് ണ്ട് അതുപോലെപ്പന്നലെ പെട്ടെന്ന് വൈകുന്നേരം ആയപ്പള് മഅരിബ മഗരിബിസ്കാരം ഒക്കെ കഴിഞ്ഞീന്റെഷം വല്ലിമ്മാക്ക് ഒരു കൊയച്ചിലും ശ്വാസം കിട്ടായും ചെറുതായിട്ട് ജലദോഷം കഫക്കെട്ട് അത്ണ്ട് അപ്പൊ ശ്വാസം കിട്ടായിയോക്കെ പടെ ഹോസ്പിറ്റൽ കൊണ്ടോയിന്നു അപ്പൊ ഓക്സിജൻ കൊടുത്ത് കെടത്തെയ്ന്നു അപ്പോ ഇന്റെ ഇന്റെ മാപ്പളിം പോയിന്ന് ഇന്റെ മാപ്പള പേരക്കുട്ടിയാണ് വെല്ലിമാന്റെ ഇബടേണ് ആഹ് അപ്പൊ പോയിന്ന്. അപ്പൊ പിന്നെ അതൊക്കെ ഒരിക്കെവന്ന് ഒരിക്ക വന്നിട്ട് പിന്നെ ഞ കഞ്ഞി ഇണ്ടാക്കി കൊടുത്ത് കഞ്ഞിയൊക്കെറ്റ് പോയി. ആഹ് പിന്നെ തിരിച്ച് വന്നപ്പൊ അര് അരമണിയായിക്ക്‌ണ് അല്ല വീട്ട്തന്നെ ആഹ് വീട്ട്തന്നേണ്
ഏഹ് കൊണ്ടന്നോ ഹോസ്പിറ്റലിൽന്ന് കൊണ്ടന്നോ.
ഇല്ലെ കൊണ്ടന്നിട്ടില്ല അവിടെ മൂത്ത് ആഹ് ഇപ്പൊ നാട്ടിലിപ്പൊര് മോന്ള്ള ആളും. മൂന്നാമത്തെ മോനും പിന്നെ മൂത്ത മരോളും കൂടെ അവിടെ ഹോസ്പിറ്റലിൽണ്ട്. അപ്പൊ ഇബട്ത്തെ ആള്ങ്ങട്ട് പോന്നതാണ്. എല്ലാരും കൂടെ പ്പൊ ഹോസ്പിറ്റലിൽ നിക്കണ്ടല്ലോ കൊറൊച്ചൊന്ന് ആ ഓക്സിജൻ കൊട്ത്ത് ഒരു
മം വാപ്പ ഹസ് ഹസ് ഹസ്ബൻഡിന്റെ ഉമ്മയാണതോ. അല്ല അസ്ബൻ ഇബട്ത്തെ ഇമ്മാന്റെ ഇമ്മ ലെ.
ഹസ് ഹസ്ബൻഡിന്റെ ഇമ്മാന്റെമ്മ ഞങ്ങളു ഉമ്മാന്റെ കുടീയിലാണ് ഞാനിപ്പോ ഉമ്മാന്റെ വീട്ടിലാണ് ഉപ്പാന്റെ നാട്ടിലല്ല. ഉമ്മാ ഡയ് വോസാണ് അപ്പൊ ഏഹ്. അങ്ങനെ ഇവിടെ ഇവടെ വീട്‌വെച്ചതാ ആഹ്. ഇപ്പ ഇവിടെ ഇവിടെണ് വീട്‌വെച്ച്ക്ക്ണെ അപ്പൊ ഈയൊരു മോന്ണ്ട്.
ഏഹ് ഈ ഒരു മോനന്നേ ഇണ്ടാവള്ളെക്കാരല്ലേ.
അതെ അതെ പിന്നെ വേറെ കെ കല്യാണം കഴിക്കാൻ സമ്മയ്ചിണ്ടായിനില.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
അങ്ങനായിറ്റെയ്. അങ്ങനെ പിന്നെ വന്ന് ഏഹ് കഞ്ഞിയൊക്കെ ക്കൊ പിന്നെ കഞ്ഞിയൊക്കെ കൊണ്ടേകൊട്. ന്നിട്ട് പിന്നെ വന്നപ്പോ രണ്ടര മണിയായ്ക്ക്ണ് വന്ന് പിന്നെ ഫ്രഷായി ആള് ചോർന്നിട്ട്ണ്ടായ്നില ആളെ ചോർന്നലും കാര്യങ്ങളൊ ക്കെ കഴിഞ്ഞീന്റെഷം പിന്നെ കെടന്നീന്റെ ശേഷം തന്നെണ്ട് ഒരു പൂച്ചക്കുട്ടിന്റെ ഒച്ചിം കോയിക്കൂടുമെന്ന് ടാർപ്പായി. ഏഹ് ഒരു കവറിട്ടീന്ന് ടാർപ്പായിട്ട് മൂടിട്ടീണ് അതുവലിക്കണ സൗണ്ടൊക്കെ കേട്ടീനിം ഈ രണ്ടു പൂച്ചക്കുട്ടിയാളി ഈ ത ഞാൻ പറഞ്ഞിലെ ഒരു തള്ള ചത്തപ്പൊ ഒരു പൂച്ചടെണ്ടായിനെന്ന് ആ പൂച്ചനെവടെ വൾത്തി വൾത്തി നോക്കി കൊണ്ടട്ന്ന് കൊണ്ടട്ന്ന് തോളിലിട്ട് കൊണ്ടട്ന്നങ്ങനെ. ഇബടെ ആയതാണ് ഹലോ. ഹലോ.